ഹലോ
ഹലോ ഹലോ
ഹലോ ഹലോ ആഹ് കേക്കണില്ലേ
ന്താണ് സുഖല്ലേ
ആഹ് എന്താ വർത്താനം സുഖല്ലേ സുഖാണ് എന്താ പരിപാടി വീടാണോ ആ ഹ് സുഖാണിവിടെ
അല്ല ഞാന് ഞാനിവിടെ നെലവിൽ ഇപ്പൊ ആസാമില ഉള്ളത് ഞാനിവിടെ ഒരു സ്കൂള വർക്ക് ചെയ്യാണ് അധ്യാപകനായിട്ട്
ആഹ് ആഹ് ആസാമിലാണ്ല്ലേ
അതെ അതെ ഞാനിവിടെ ഇങ്ങനെ ലൈബ്രറിൽ ഇരിക്കാണ് ഇപ്പോ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇങ്ങനെ
ഏതാ വായിക്കണെ നോവല
അതെ നോവല് നമ്മളെ മലയാളം നോവല് പടെ നമ്മള് കൊറച്ച് കൊടന്നെച്ചീനി
ആ ആ
ഇവിടെ മലയാളി അധ്യാപകരുണ്ട് അതുകൊണ്ട് അവർക്ക് വായിക്കാൻ വേണ്ടിട്ട് അതിലിപ്പോ നാലുകെട്ടെന്നുള്ളൊരു പുസ് സ്തകം വായിച്ചുകൊണ്ടിക്കയാണ്
അടിപൊളി ഒരു പുസ്തകാണത് പണ്ടത്തെ ഒരു വ്യവസ്ഥകള് സംസ്കാരങ്ങളൊക്കെയതില് വിശദീകരിക്കുന്നുണ്ടെന്നു തോന്നുന്നു നാലുകെട്ടെന്നുള്ള പുസ്തകത്തില്
അതെ നമ്മളെ പണ്ടത്തെ വളരെ പ്രശസ്തനായ എഴുത്തുകാരനായ നമ്മുടെ എം ടി വാസുദേവൻ നായരാണ് അത് എഴുതിത്
ആഹ്
മൂപ്പര് പണ്ട് കൊറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മടെ മലയാളത്തിന് എന്നും അന്നും ഇന്നും ഞമുക്ക് എടുത്തു പറയാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു നോവലിസ്റ്റ് ആണ് അയ്ലി പ്രധാനപ്പെട്ട ഒരു രചയിതാവാണ് അദ്ദേഹം
നിങ്ങള് പുസ്തകം വായിക്കാറുണ്ടോ നോവല് വായിക്കാറുണ്ടോ
ഞാന് വായിച്ചിരുന്നു. ഇപ്പോ കൊറച്ചായിട്ട് പുസ്തകങ്ങള് ലൈബ്രറിക്കൊന്നും പോകാറില്ല ആദ്യൊക്കെ പഠിക്കണസമയത്ത് സ്കൂളെന്നുവെച്ചെങ്കിലും ആ ലൈബ്രറി ഇണ്ടാവുല്ലോ അപ്പോ അവിടെ പോവുമ്പോ സ്റ്റോറി ചെറിയ ചെറിയ കഥാബുക്കുകളും ഒക്കെ വായിച്ചീന്നു പിന്നീട് പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ വല്ല്യ വല്ല്യ നോവലൊക്കെ വായിക്കാൻ തൊടങ്ങി അപ്പൊ ഈ ഞ നാലുകെട്ടൊക്കെ വായിച്ചിരിന്നു ഇപ്പൊ ഏകദേശം ഏ കഥയൊന്നും ഓർമ്മന്നെ കിട്ടണില്ല. അയിത്തെ ജന്മിത്ത വ്യവസ്ഥേനൊക്കെ കുറിച്ചിട്ട് അയില് ഏകദേശൊക്കെ പറയണൊണ്ട് തോന്നണു. പിന്നെ ഉസ്താദ് എംബാപ്പെ അതേമാതിരിതന്നെ മിനാരങ്ങള് കൊറേ ബുക്കുകളൊണ്ട് ഏ കെ ആർ മീര അവരെയൊക്കെ പുസ്തകം ആ അത് ഫുള്ളുവായിച്ചിട്ടില്ല ആരാച്ചാറ് ഏകദേശൊക്കെ വായിച്ചീന്നു അത്യാവശ്യം ആഹ് ആ ആ വല്ല്യൊരു ഓ നോവലാ എഴുത്തുകാരിയാണ് ഞമ്മക്ക് ഈ ബുക്കു വായിക്കാനൊള്ള കഥകള് വായിക്കാനൊള്ളനേക്കാ ല് ഉപരി അയില് പല വാക്കുകളുണ്ടാവും എ ഞമുക്ക് ദിവസേന ആ ഞമ്മളൊരു എന്തെങ്കിലൊക്കെ കാര്യങ്ങള് എഴുതാച്ചെങ്കിലും അയിലുപയോഗിക്കാൻ പറ്റിയ നല്ല വാക്കുകള്, വാചകങ്ങള് എങ്ങനെയാണ് നമ്മള് എഴുതണ്ടതെന്നൊക്കെ ഏകദേശൊക്കെ ഒരു ധാരണ കിട്ടും ഇപ്പഴത്തെക്കെ കുട്ടികൾക്ക് ഒന്നു നോക്കുമ്പോൾ ഒരു പീരീഡ് ഏഹ് സ്കൂൾ പോവുമ്പോ എന്തെങ്കിലൊക്കെ വായിക്കാൻ കൊടുക്കുക വാ ഏഹ് പത്രവായന ആയാലും പുസ്തകങ്ങളായാലും ചെറിയ പുസ്തകങ്ങളൊക്കെ വായിച്ചാൻ കൊടുക്കുക അതുമാതിരിത്തന്നെ കവിതകള് എ ഔ പല നല്ല ആഴത്തിലാശയൊള്ള വാക്കുകളൊക്കെ നമുക്ക് കാണാം നമ്മളെ എഴുത്തുകാരന്മാര് മലയാളികളായിറ്റ് ധാരാളം ആൾക്കാരൊണ്ട് ഏ പിന്നെ മെയിനായിട്ട് ഓരോ വാക്കുകള് നമ്മള് ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോ ഓരോ കഥകളൊ ക്കെ വായിക്കുമ്പോ നമ്മള് വായിക്കണ കഥകളെ കുറിച്ചിട്ട് നമുക്കൊരു ഇമേജിനേഷൻ മനസ്സിലിണ്ടാവണോന്നാണ് ഏ ആ ഒരു അങ്ങനെ ഏ ഒരു പണ്ടത്തെ വെ എന്തെങ്കിലൊക്കെ ഒരു വ്യവസ്ഥ സംസ്കാരത്തെക്കുറിച്ച് വായിക്കുവാന്നെച്ചെങ്കി ആഹ് പണ്ട് കാലത്ത് ആ ഒരു ഗ്രാമങ്ങള് വയലുകള് ഏഹ് അവിടുത്തെ ഏഹ് ആഹ് മറ്റ് ഉത്സവങ്ങള് ഇതൊക്കെ വിശദീകരിക്കുമ്പോ, ഐനെ കുറിച്ചുള്ള മനസ്സില് നമുക്കൊരു ഇമാജിനേഷൻ വരണൂന്നാണ് പ് പ്രധാനായിട്ട് ഇപ്പടുത്ത് ആഹ് ആടുജീവിതം ആടുജീവിതം വായി ക്കണ്ടായി ആടുജീവിതം നാന് സിനിമ കണ്ടിട്ടാ വായിച്ചതോൺണു അപ്പൊ ഏകദേശം അമുക്ക് വായിക്കുമ്പോത്തന്നെ ആഹ് സീനൊക്കെ ഇങ്ങനെ മനസ്സില് ഇങ്ങനെ വരുന്നുണ്ട് ആഹ് അതിപ്പോ അതാണ് ഇതാണ് എന്നുള്ള ഒരു നടക്ക് ഇപ്പൊ കൊറേ സിനിമകള് ഈ പുസ്തക അടിസ് ഥാനാക്കീട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുണ്ട് പല നല്ല കഥകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആഹ് പല സീനുകളും ചെല സിനിമകളിലൊക്കെ ഞമുക് കാണാൻ കഴിയാറുണ്ട് പണ്ട് വായിച്ച പുസ്തകങ്ങളെവിടക്കെയോ പണ്ട് ചെ ഇപ്പോ പുസ്തകങ്ങള്ൽ ആകും ചെലപ്പോ വല്ല കുറിപ്പുകൾലോ എന്തുകൾലോക്കായിട്ട് ആർട്ടിക്കൾലോ ഇങ്ങന വായിച്ച സാധനങ്ങെളോ വെച്ച് പിന്നെ ഏഹ് ചെൽപ്പോ പ്പോ എറങ്ങിയ പല സിനിമകളൊക്ക കാണുമ്പോ ആഹ് ഇത് എവ്ടെയൊക്കെ കണ്ട്ക്കുണുന്നുള്ളെരു തോന്നൽ വരാ ഏഹ് അപ്പോ പുസ്തകങ്ങൾ വായിക്കാന്നുള്ളത് കോണ്ട് ഇനിയും പല വളരെ ഉപകാരപ്രദമാണ് നമ്മള അറിവ് വർദ്ധിക്കാണ് നമുക്ക് പുതിയ ഐഡിയകൾ ലഭിക്കാണ് എങ്ങനെ എഴുതണം ഏഹ് എന്താ ആവണന്നുള്ള ഒരു ഒരു ല ക്ഷ്യബോധം നമുക്ക് ഉണ്ടാകും ഉണ്ടാക്കുന്നുണ്ട്ന്നാണ് ഈ സ്റ്റോറികൾ നല്ല എല്ലാ പുസ്തകങ്ങളും വായിക്കും ശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടാവും ശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങള് പറഞ്ഞ അയിനൂറ് കൂടുതൽ താല്പര്യള്ളിയോര് വായിക്കാവും കൂടുതലായിട്ട് നല്ലെ ന്നാണ് ഞാന് ഏകദേശം ഒരു ഒരു വർഷം മുമ്പ് ഈ ശാസ്ത്രങ്ങളെ കുർച്ചിട്ട് ഏഹ് ശാസ്ത്രീയ രീതികളെ കുർച്ചിട്ട് മറ്റേ പരീക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു പുസ്തകം ഇങ്ങനെ വായിക്കാനെടേക്ക്‌ ഇഷ് അപ്പോ ഒരു പേജ് രണ്ട് പേജ് വായിക്കുമ്പോ തന്നെ നമ്മളെ മനസ്സിങ്ങനെ മടുക്കും ഏഹ് അയിൽ പറഞ്ഞ വാക്കുകളൊന്നും ചെൽപ്പോ നമുക്ക് മനസ്സിലാവെ ഇല്ല പല ആഴത്തില്ള്ള അർത്ഥലള്ളെ വാക്കുകളൊക്കെ ആകും മലയാളത്തിൽ തന്നെ സാഹി ത്യം സാഹിത്യള്ള മലയാളം ആദ്യം നോവല് വായിച്ച് പിന്നെ നോ വല് അത്ര കൂടുതൽ സാഹിത്യം ഉണ്ടാവൂലന്ന തോന്നുന്നേ എനിക്ക് നോവൽല്ല് ചെില നോവല്ല് അല്ലേ അങ്ങൻ തന്നെല്ലേ
അതെ പിന്നെ ഇങ്ങള് ആടുജീവിതംന്ന് പറഞ്ഞപ്പ്ളാണ് ഇൻക്ക് ഓർമ്മ വന്നത് നമ്മടെ ഈ ആട്ജീവിതാണോ ബന്യാമീൻ പ്രധാന നൗലിസായ വെന്യമിനീക്കിയ ഒരു പുസ്തകമാണ് ആട്ജീതന്നുള്ളത് അത് അദ്ദേഹം കണ്ട അല്ലെങ്കിൽ അദ്ദേഹം കേട്ടറിഞ്ഞ ന നല്ലൊരു അനുഭവിച്ചറിഞ്ഞ ഒരു ജീവിത ശൈലിയാണ് അദ്ദേഹം നല്ലൊരു നോവലാക്കി കൊണ്ടുവരികയും പിന്നീട് അതൊരു സിനിമയാക്കി അരങ്ങ അറങ്ങെ ചെയ്തത് അപ്പോ ഓരോ നോവലിന് പിന്നിലും ഇതുപോലത്തെ എഴുത്തുകാർ അനു അനുഭവിച്ച അല്ലെങ്കില് എ എഴുത്തുകാര കണ്ട എഴുത്തുകാര മനസ്സിലാക്കി എന്തെങ്കിലു ഒരു അനുഭവത്തിൽ നിന്നാണ് അവരിങ്ങനെ ഒരു നോവല് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് പൊർത്തേർക്കുന്നത് ന്ന്ള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ നിങ്ങൾ നേരത്ത പറഞ്ഞ പോലെ തന്നെ ഓരോ പുസ്തകം ഓരോ പുസ്തകം നമുക്ക് വാ യിക്കുമ്പോ വായിക്കുംതോറും നമുക്ക് എന്തൊക്കെയാണ് പുതിയ ചിന്തകൾ വരുന്നത് എങ്ങനെയാണ് നമ്മൾ എഴ്തേണ്ട ത് നമ്മള് മറ്റുള്ളവര്ടെ സംസാര ശൈലി എങ്ങനെ ആക്കണം എന്നുള്ളതൊക്കെ ഓരോ പുസ്തക വായനെലൂടെ നമുക്ക് കേ ക്ക്ണ്ട് ന്നുള്ളതാണ് പണ്ട് ഞാൻ ചെറുപ്പത്തിലായിരുന്ന അന്നൊക്കെ ചെറിയ ചെറിയ ചെറിയ ചെറിയ സ്റ്റോറികൾ കടകളൊ മുമ്പ് വായിച്ചിരുന്നെങ്കിലും പിന്നെ കൊർച്ച് വലുതായിട്ട് അതായത് നമ്മളൊരു എസ് സ്സ സ്സെൽസി പത്താം ക്ലാസ്സിന് ശേഷോക്കെയാണ് ഈ നോവലുകളിലേക്ക് വായിക്കാൻ തൊടങ്ങുന്നത് ആദ്യമായിട്ട് ഞാൻ വായിക്കുന്ന നോവൽന്ന്ള്ളത് നമ്മുടെ ഹിഗ്ഗിറ്റാന്നുള്ള ഒരു വുസ്തകമാണ് ഹിഗ്ഗിറ്റാന്നുള്ളത് ഒരു ഗോൾ കീപ്പറാണ് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ സ്കോർപിയെൻ കിപ്പ അതായത് നമ്മുടെ സ്കോർ പിയെൻ കിക്ക് പറഞ്ഞാല് നമ്മളെ തേളൊക്കെ കുത്തുന്നത് പോലെ അതുപോലെ ബോള് പന്തിനെ സേവ് ചെയ്ത ഒരു ഗോൾ കീപ്പറാണ് ഹിക്കിറ്റാന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പോളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പറ്റിയുള്ള ഒരു പുസ്തകത്തിലൂടെയാണ് ഞാനാദ്യം ഈ നോവലുകളിലേക്ക് കടക്കുന്നത് പിന്നെ അതിനു ശേഷമാണ് ബെന്യാമിന്റെ മനവിൽ മരണങ്ങള് അതുപോലെ ബെന്യാമിന്റെ ആടു ജീവിതം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെ ആർ മീരയുടെ ആരാചാറ് എന്നീ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന അപ്പൊ അതിലൂടൊക്കെ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ കെ ആർ മീര എന്നുള്ളത് ഒരു ഈ ആട് ആരാച്ചർ എന്നുള്ള പുസ്തകം അതൊരു സ്ത്രീകളെ അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീകളെ കൂടുതൽ അനുകൂലിച്ചിട്ടുള്ള ഒരു പുസ്തകമാണെന്നുള്ളാണ് സ്ത്രീകളുടെ ജീവിതം അവര് കണ്ടറിഞ്ഞ സ്ത്രീകളുടെ ജീവിതം എന്താണ് സ്ത്രീകൾ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അതൊക്കെ വിലയിരു ത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് കെ ആർമീരയുടെ ആരാച്ചർ എന്നുള്ള പുസ്തകം അപ്പൊ ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ രചയിതാവും ഓരോ കഥാകൃത്തും ഓരോ നോവലിസ്റ്റും ഓരോ ത്തുകാരനും തൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച ഓരോ അനുഭവ രീതിയാണ് അല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അവരെ എഴ്ത്തിലൂടെ പ്രതിപാദിപ്പിക്കുന്നതാണ് ഇപ്പൊ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നോവലുകൾ അല്ലെങ്കിൽ ചെറിയ കഥാപുസ്കങ്ങൾ മാത്രമല്ല നമ്മുടെ ഡയലി ദിനേന പത്രങ്ങൾ വരുന്ന ഓരോ ലേഖനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതൊക്കെ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ദൈനംദിനം ഏഹ് ദൈനംദിനം അറിയിക്കുന്ന അല്ലെങ്കിൽ ദൈനംദിനം നമ്മൾ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് ലേഖനങ്ങളായി വരുന്നത് ന്ന്ള്ള താണ് അപ്പൊ പ ത്രങ്ങള് പുസ്തകങ്ങള് ഇതൊക്കെ വായിച്ചാൽ മാത്രമേ നമ്മൾ എന്നുള്ളതാണ് പണ്ടെന്നോ ആരോ പറഞ്ഞത്പോലെ വായിച്ചാലേ വളരു വായിച്ചി ചാൽ വാരും വായിച്ചിലൽ വളയും എന്നുള്ള ഒരു പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ എന്ത് നമ്മൾ വായിച്ചാല നമ്മള മുന്നോട്ട് ട്ടുള്ള നമ്മുടെ ഗമനം ഗമനം എളുപ്പമാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മളൊരു നമുക്കൊരു ഏ പ്രത്യേക അഭിപ്രായങ്ങളോ പ്രത്യേക തീരുമാനങ്ങളോ ഒന്നുല്ലാതെ നമ്മുടെ സൂഹത്തിന്റെ ഇടയിൽ തരം താഴ്ന്ന ഒരാളാവും അപ്പ നമ്മള് നമ്മടെ രീതീല് നല്ല രീതീല് വായിച്ച പത്രങ്ങളും ലേഖനങ്ങളും നമ്മുടെ ആശയങ്ങളൊ ക്കെ നന്നായി വായിച്ച് ആശയങ്ങളൊക്ക മൂർച്ച കൂട്ടി അത് മറ്റുള്ളവര്ലേക്ക് എത്തിക്കുകയും നമ്മുടെ അഭിപ്രായം നമ്മു സ്വയം ധൈര്യത്തോടു കൂടി ജനങ്ങൾലേക്ക് എത്തിക്കുമ്പളാണ് നമ്മള് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടെങ്കി അപ്പൊ അതിന് വേണ്ടി നമ്മളെന്തായാലും വായിക്കണം വായിക്കാതെ ഇര്ന്നിട്ടൊരു കാര്യ ഇല്ല നമ്മുടെ നാട്കൾലൊക്കെ ഇപ്പൊ നാട്ടിൻ പുറങ്ങൾലൊക്കെ ലൈബ്രറി അല്ലെങ്കില് പുസ്തക ശാലകളൊക്ക അവയില് ഏ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അവടെയുള്ള പുസ്തകങ്ങളൊക്കെ ചതല് പിടിച്ചു പോവുന്ന ഒര അവസ്ഥയും നമുക്ക് ചെലയിടങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അവടെ മെമ്പർഷിപ്പ് എടുക്കാൻ ആരും വരുന്നില്ല കുട്ടികള് വരുന്നില്ല യുവത്വങ്ങൾ വരുന്നില്ല രക്ഷിതാക്കൾ വര്ണില്ല അപ്പ അങ്ങൻത്തെരു സാഹചര്യം നമ്മള് കേരളത്തിൽ നിലനിൽക്കാണ്ന്നുണ്ടെങ്കില് അവരുടെ ചിന്താ ശേഷി അവരുടെ ഏ ചി ചിന്തിക്കാൻള്ള ശേഷി അവരുടെ എയ്താൻള്ള ശേഷി അവരുടെ സംസാരിക്കാൻള്ള ശേഷി ഒക്ക വളരെ അധികം കൊർഞ് പോവുന്ന ഒരവസ്ഥ നമ്മള് കാണേണ്ടിയിരുന്നതാണ് അപ്പ അതിന് നിന്നൊക്ക. മാറി നമ്മുടെ കേരളത്തെ അല്ലെങ്കി നമ്മുടെ സമൂഹത്തിന് നമ്മുടെ പ്രശ്നങ്ങള് പരിഹരിക്കാന് നമ്മളെ പ്രശ്ന ഏ പ്രശ്നങ്ങള് ഉയർത്തി കാണിക്കാനും നമ്മള് നല്ല രീതിയിൽ നമ്മുടെ ആശയങ്ങളും നമ്മുടെ പ്രത്യേക ശാസ്ത്രങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളൊക്ക മൂർച്ച കൂട്ടിയേ നന്നാവു അപ്പ അതൊക്ക. മൂർച്ച കൂട്ടാൻ വേണ്ടിട്ട് നമ്മള് നല്ല രീതിയില് വായിക്കേണ്ടി തന്നെ വരും അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മുൻകൂട്ടിയുള്ള മുൻ മുൻകാല എയ്ത്ത്കാരന്മാര് അവരക്ക ഓർത്തെടുത്ത അവരെ പുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ല രീതിയില് മുന്നോട്ട് പോകേണ്ടത്ണ്ട് ഈ പുസ്തകം അല്ലെങ്കില് വായനാന്ന്ള്ള അത് വലിയൊരു വിഷയാ നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ് അത് നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം നമുക്ക് സമയപരിധി ഇണ്ട് ഇപ്പോ ല്ലെ
അതെ
അതെ അതെ ഓക്കെ നന്ദി